അലോ ന്ത് ക്ക്ശേഷം
നല്ല വിശേഷം എവിടെ
ആ സുഖാ എവിടേന്നച്ചാ വീട്ടിലാണ് പ്പസ്കൂളൊന്നുല്ലല്ലോ അപ്പൊ കൂട്ടുകാരികൾക്ക്ങ്ങനെ വിളിച്ചിരിക്കേര്നു അപ്പളാണ് താങ്കളെ വിളി
ആ ഐശെരി ഞാനിതേമാതിരി വെറുതെങ്ങനെരുന്നപ്പോ വിളിക്കാലോന്ന് വിച ചാരിച്ചൊന്ന് വിളിച്ചു നോക്കിയതാണ് വിശേഷങ്ങളൊക്കെ അറിയാലോന്ന് വിചാരിച്ചിട്ട്
അതെ വിശേഷക്കെന്താ നല്ല വർത്താനാണ്. കൂട്ടാരോടെക്കെ വർ ത്താനം പറഞ്ഞാ ടൈം പോണത് അറീല്ലാ പ്പ എസ്സ് എസ്സ് എൽ സ്യൊക്കെ കെഴിഞ്ഞ്കുത്തിരി ക്കല്ലേ അപ്പൊ ഇങ്ങനെ ഓരോര്ത്തര്ക്ക് ങ്ങനെ വിളിച്ചോ അവരിങ്ങോട്ടും വിളിക്കും അപ്പോ ഓരോര് ത്തര് വർത്താനം പർഞ്ഞിങ്ങനെ കുത്തിരിക്കാണ് ഗ്രൂപ്പ് കളേര് ന്നു. എല്ലാരുങ്ങനെ ഒപ്പം വർത്താനം പർഞ്ഞ് ഡിസ്കസെയ്യായിര്ന്നു
ആ കൂട്ടുകാരികള് എത്ര ക്ലാസ് മുതല്ണ്ടായിരുന്നു ങ്ങൾക്ക് എത്രാം ക്ലാസ് മുതലുള്ള കൂട്ടുകാരികളാപ്പോ
ഓ അത് അത് അത് അഅ് പറയണ്ട ഒരു കാര്യ ങ്ങനെ അഅ് എന്താന്ന് വെച്ചാല് എൽ കെ ജി മുതലുള്ള ഫ്രണ്ട്സാണ് കാര്യ എന്താ ഞാൻ കച്ചേരിപ്പടിയാണ് ചെറിയ സ്കൂളിലാണ് പഠിച്ചത് എന്താന്ന് വെച്ചാ പിന്നെ എൽ കെ ജി മുതലുള്ള ഫ്രണ്ട്സ് ഞങ്ങൾ നാലാളാണ് നാലാളേയിര്ന്നു പക്ഷെ ഒരാളതിന്റെടക്ക് പോയിട്ട്ണ്ട് പിന്നെ ഞങ്ങക്ക് വേറൊരാളെണ് അതിന്റെ ശേഷം കിട്ടിയത് അപ്പൊ ഞങ്ങൾ നാലാളാണ് പുതിയ ആൾ വന്നത് എയാം ക്ലാസ്സ്ന്നാണ് പിന്നെ എൽ കെ ജി മുതലുള്ള ഫ്രണ്ട്സാണ് ഞങ്ങള് അതൊണ്ടെന്നെ ഏം തെറ്റലും മുണ്ടലൊക്കെണ്ടാവും ന്നാലും ഇപ്പോളും ഞങ്ങള്ണ്ട്
എന്റെ അവസ്ഥി അങ്ങൻതന്നെ എനിക്ക് ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിച്ചതില്ല അത് അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ പഠിക്കണ്ടാർഞ്ഞിട്ട് പഠിച്ചില്ല അപ്പൊ എനിക്ക് എങ്ങനെ ന്നച്ചാല് ഏഴാം ക്ലാ ചെറിയ സ്കൂളിൾന്ന് എന്ത അഞ്ചു കഴിഞ്ഞിട്ട് ആറാം ക്ലാസ് മുതലാണ് ഒരു നാല് ഫ്രണ്ട്സ് ഞങ്ങൾ നാല് ഫ്രണ്ട്സ് പ്ലസ് ടു വരെ ഒരു ഒപ്പം ഒരു ബെഞ്ചും മരുന്നിട്ടാണ് പഠിച്ചിക്കുന്നത് നല്ല സൗഹൃദമാണ് ഇപ്പൊ നാലു പേരും കല്യാണം കഴിഞ്ഞു നാലു പേർക്ക് മക്കളൊക്കെ ആയി എന്നാലും ഞങ്ങള് എന്ത് വിശേഷ ഉണ്ടെങ്കിലും അങ്ങോട്ടേള്ള ഇപ്പ എനിക്ക് ചെറിയൊരു കുട്ടി ഉണ്ട അവരെ എന്റെ കുട്ടിയെ കാണാൻ വരും അവർക്ക്ന്തെങ്കിലും ചെറിയ കുട്ടി ഉണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കില വിശേഷങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഞങ്ങള്ൾ അങ്ങോട്ടും ഇങ്ങോട്ടുംക്കെ പോകും നല്ലൊരു സൗഹൃദമാണ് ഞങ്ങൾ അതാത് ആ പ്രശ്ന ചപ്പ സൗഹൃദ ത്തിന്റെ അടൽ തെറ്റുകളൊക്കെ വരും നമ്മള് കൂട്ടുകാരികൾല്ലേ ഒരാൾ പറയുന്നത് ചിലപ്പോ മറ്റൊരാൾക്ക് പറ്റില്ല എങ്കിലും കൂ നല്ലൊരു സ്നേഹമാണ്
അതെ അ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ അതെ ചിലരുടെ അടിയി ക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പല കൂട്ടുകാരും എന്താ പിണങ്ങി പോയിട്ട് പിന്നെ അവർക്ക് കൂട്ടുകാര ഇല്ലാതായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല സംഭവരിക്കാതിരിക്ക ഒക്കട്ടെ ഞങ്ങളുടെ ഇട ഒരു പ പിണക്കൊക്കെ ഉണ്ടാവാറുണ്ട്
ഇനിയിപ്പ ഞാന് പഠിച്ച അച്ചന് കാലത്തൊക്കെ ഇങ്ങനെയാന്ന് വെച്ചിട്ടാ ബോയ്സും നല്ല ഇടപാഴകി ഇ കൊണ്ടായിരുന്നു ഈ ആൺകുട്ടികളോടും ഞമ്മള് നല്ല സൗഹൃദായിരുന്നു അവരും ഇപ്പൊ എഴുതാനൊക്കെ ഉണ്ടാകുമ്പോ ആൺകുട്ടികൾക്കൊ ഒരു പണിയുണ്ട് പെൺകുട്ടികളെക്ക കൊണ്ട് ഞമ്മളെ കൊണ്ട് എഴുതിപ്പിച്ച എന്നിട്ട് അവര് നമുക്ക് എന്തെങ്കലും തരാന്നൊക്കെ പറഞ്ഞിട്ട് അത് അവര മടിയന്മാരായിക്ക അവർക്ക് എഴുതണന്ന് വലിയ കാര്യമല്ലല്ലോ ഇപ്പൊക്കെ അവരൊക്കെ വലിയ വലിയവരായിട്ട് നല്ല നല്ല വല്യ നിലയിലെത്തിട്ട് ഞങ്ങിപ്പോ എന്തെങ്കിലും സ്കൂളിൽ മീറ്റപ്പ് ഉണ്ടാവാറുണ്ട് ഇടക്കിടക്ക് അപ്പോ ഒരു ഒരു വർഷം കഴിഞ്ഞു അമ്മീച്ച പിന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ലക്ഷെ പക്ഷ കഴിഞ്ഞില്ല കാരണം അന്ന് എനിക്ക് ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല എന്താ മ മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഞങ്ങ ആ ഗ്രൂപ്പിലെ ആ അവര വിശേഷങ്ങളൾക്കെ പങ്കുവെക്കുമ്പോ ഭയങ്കര സങ്കടയി പോക നല്ലൊരു ഫങ്ഷന ആയിരുന്നു നല്ലവണം എല്ലാരും പാടെ ഫുഡൊക്കെ കഴിച്ച് അവരുടെ മക്കളെ കൊണ്ടൊക്കെ പാ പാടിച്ചിട്ട് ച് ആൺകുട്ടികൾക്കൊക്കെ നല്ല നല്ല ജോലിയാണ് നല്ല നിലയിലെത്തിയവരുണ്ട് അധ്യാപകരായവരുണ്ട് പിന്നെ ഏറെക്കറെ പ്രവാസ ലോകത്താണ് പ്രവാസ ലോകത്താണെങ്കിലും നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരായതുക കൊണ്ട് അവർക്കൊന്നും പ്രയാസങ്ങളില്ല നല്ല ഒരു സന്തോഷമായൊ ഒരു കൂട്ടുകെട്ടാണ് ഞങ്ങളടയിൽ ഇപ്പോഴും ഞങ്ങളെ കൂട്ടുകാരൽ കൂട്ടുക അല്ല ഇടയില് ഒരു ആ ബയ്സിന് കല്യാണം കഴിഞ്ഞിട്ടില്ല അവന എന്തോന്ന് അറിയില്ല അവന അങ്ങനെ കല്ണം കഴിക്കാതെ അങ്ങനെ നടക്കുണ്ട് പക്ഷെ ഇപ്പ പെൺകുട്ടികൾ എല്ലാരും കല്യാണം കഴിഞ്ഞാഞ് അവർക്കൊക്കെ മക്കളായി ആൺകുട്ടികളും അവനല്ലാത്തവർക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് മ്മളെ ക്ലസി പഠിക്കുന്ന സൗഹൃദ ഞാൻ പറഞ്ഞ കേട്ടോ ഞൻ അതായത് ഏറ്റ് ഞങ്ങള് ഫ്രണ്ട്സ് നാലാളാണ്
അതെ അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എന്താ ആൺകുട്ടികളൊക്കെ നിങ്ങള്ൾ പറഞ്ഞ മാര തന്നെ അവര് മിഠായി വാങ്ങി തര ഞാാനന്നെ നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മുണ്ട് ആ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അവര് വല്ല ഡെയയറി മിൽക്കോ എന്തേങ്കലുമൊക്കെ വാങ്ങി തരാന്ന് പറ നമ്മുക്ക് ഇപ്പ അത് കട്ടാണ് വെറുതെ ത്തിക്കാനണല്ലോ അപ്പ നമ്മള അങ്ങനെ എഴു കൊടുക്കുകയും ചെയ്യും നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് കൊറെ കാലം കഴിയുമ്പോഴേള്ളു നമുക്ക് ഈ മീറ്റപ്പ ഒക്കെ വരുമ്പോഴേ ഉള്ളു നമ്മുടെ കൂട്ടുകാരുടെ വില മനസ്സിലാവുക അപ്പൾ അപ്പളായിരിക്കും നമുക്ക് കൂടുതൽ
നിങ്ങൾക്കിപ്പ മനസ്സിലാവാനായിട്ടില്ല നിങ്ങിപ്പോ എസ് എൽ സി കഴിഞ്ഞിരിക്കണല്ലേള്ളൂ ഇനി ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് പത്ത് വർഷമക്കെ കഴിഞ്ഞന് ശേഷൊക്കെ ഉള്ളൂ നമ്മള ഈ സൗഹൃദ ബന്ധത്തിന്റെ വിലറിയു അന്ന് ഞമ്മൾ ചെയ്ത് കൂട്ടിയ ഓരോ തെറ്റുകളും ഓരോ നല്ല വർഷങ്ങളും ഓരോ ചീത്ത വർഷം നമ്മുടെ ക്ലാസ്സിില് നമ്മൾ അധ്യാപകരുമായി പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടായ പ്രശ്നങ്ങളും അതൊക്കെ പിന്നീട് നമ്മെ ക്ലാസ് നമ്മളെന്ന് വെച്ചനെ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ കടുമ്പോൾ നമ്മള ഹൈസ്കൂൾ വരാന്തയിലൂടെ നടന്ന് സംസാരിക്കുമ്പ ഭയങ്കര ഒരു സന്തോഷന്റെ വിഷയമാണ് ഇപ്പോഴും ഞങ്ങള് നാല് പേര് നാല് സ്ഥ എന്താ സുഹൃത്തുക്കൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടിക്ക് പോകുകെ ചെയ്യും പിന്നെ ഞങ്ങൾ ക്ലാസ്സില ആരുമ്പോടെ കുറച്ച് ബോയ്സും ഗേൾസും ട കൂടിയിട്ട് എന്തു പിന്നെ ഒരു സുഹൃത്തിന്റെ വീട് വീട് നിർമ്മിച്ചിട്ട് വീട് ഇരിക്കലുണ്ടായിരുന്നു അതൊരു ആൺകുട്ട അവൻ ആ അവനിപ്പോ നല്ല സെറ്റപ്പിലാണ് അവന് പ്രവാസലോകത്ത് നല്ല ജോലി തോന്നുന്നുണ്ട് അവനിപ്പോൊ വല്യ വീട് വെച്ചിട്ട് അ എല്ലാർക്കും ക്ഷണം ഉണ്ടായിരുന്നു ഞാനും അതിന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല കുറെ കുറെേ കുട്ടികൾ പോയിട്ടുണ്ട്
അതെ നിങ്ങൾ പറഞ്ഞത് ശരിയ നിങ്ങൾ പറ മതി ഞങ്ങൾ നരാള് പല ഞങ്ങൾ ഒരാളെ വീട്ടിലേക്ക് പോ കൂടുതല അവർൻ്റെ വീട്ടിലേക്ക് വരാ
അതെന്താ നിങ്ങളെ വീട്ടിലേക്ക് വരണ ഇത്ര ആ നി നിങ്ങളെ വീട് സ്കൂളിന്റെ അടുത്ത് ത്താണോ
ആ സ്കൂളിന്റെ അടുത്താണ് ആ പിന്നെ ഈ ചിലവർ ഒക്കണ്ട് നമ്മുടെ വീട് നോക്കിയിട്ട് കാശ് നോക്കിയിട്ടൊക്കെല്ല സൗഹൃദം ആ സൗഹൃദോന്നുമല്ല കേട്ടോ ഞങ്ങള് തമ്മിൽ എന്താന്ന് വച്ചാല് ഇപ്പൊ ഞാൻ വാടക പെരയിലാണ് എന്നാലും അവര് അവര് ഞാൻ എന്തിനപ്പ ആട്ട വട്ടിക്കൊക്കെ പോണന്ന് ചോദച്ചാ അവരും അറി അതിനിപ്പോ എന്താ ഞങ്ങളത് കൊട്ടാരംന്നല്ലേ ലുജംങ്ങോട്ട് പോകന്നരട്ട എന്ന് തന്നെ എൾക്കും ഇപ്പ ഞങ്ങള് ഒരാഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോകും എന്തായന് അവർക്ക് അങ്ങനെ ഒരു കാരണല്ല അങ്ങനത്തെ ഫ്രണ്ട്സ നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത്
അതെ അതെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാാന് പത്താം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങള്ൾ ഫ്രണ്ട്സുകൾ കൊഴപ്പമല്ല എല്ലാരും ഏകദേശം ഒരുപോലെ ഒന്ന് രണ്ടണ്ട് പേർക്കുള്ള ഒരു ഒന്നും കൂടി ഒരു നമ്മളെക്കാളക്ക ഒരു മെച്ചം അത് അവർക്കൊന്ന ഇങ്ങനെ പണക്കാരാ എന്നുള്ളതിന്റെ ഒരു ആ എന്താ വലിയൊരു കാണിക്കൊന്നും പൊങ്ങച്ചൊന്നും അവർക്കു ണ്ടായിരുന്നില്ല പിന്നെ ഞാാന് എന്താ ഹൈസ്കൂൾ പഠിക്ക സമയത്ത് എന്റെ ഉമ്മായുടെ വീട് ഹൈസ്കൂളിന്റെ തൊട്ടടുത്തായിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യന്ന് വെച്ചിട്ടാ എന്റെ ഉമ്മാ ന്റെ വീട്ടേക്ക് അടക്കടക്ക്ങ്ങെ പോകും വെറുതെ പിന്നെ റമലാന്റെ സമയത്ത് ക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പോ ഉമ്മടെ വീട്ടിൽ പോയി അവ ഉമ്മാടെ വീട്ടിലവർക്കൊക്കെ എന്റെ സുഹൃത്തുക്കളെ കുറിച്ച്റിയും അവരൊക്കെ എറെ സുഹൃത്തുക്കെ കുറിച്ച് അന്വേഷിക്കും അതായത് ഞങ്ങളെ വീട്ടിലിപ്പോൊ സുഹൃത്തുക്കളെ കുറിച്ചിട്ടിപ്പോ ഏറെക്കുറെ എന്റെറെ വീട്ടുകാരായിട്ട് എറെ ഉ വീട്ടുകാരായിട്ട് എന്റെ സുഹൃത്തുക്കളെ കുറിച്ചിട്ടാണ് അവരൊക്കെ അറിയുക കാരണം ഞൻ അങ്ങനെ നല്ലരു സൗഹൃദ വലയത്തിൽ കഴി ഇപ്പോഴും ആ സൗഹൃദ വലയങ്ങൾ അത് കൂട്ടി അണച്ച് ജീവിക്കണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കതിനോട് നല്ല താല്പര്യമാണ് ഞാനിപ്പോ എന്റെ സുഹൃ തമാതിരി ചെറിയ കുട്ടി ഉണ്ടായിട്ടുണ്ട് ഇനി ഞങ്ങള് മൂന്ന് പേരും കൂടിട്ട് അവള വീട്ടക്ക് പോവാൻ വേണ്ടി പ്ലാനിട്ടിട്ടുണ്ട് അപ്പൊ എൻന്റെ മോന് പഠിക്കാൻ പോയിക്ക അപ്പൊ അവന്റെ ലീവ് കഴിഞ്ഞ് വരട്ടെ അങ്ങനെ പോകണംന്ന് വിചാരിക്കുന്നുണ്ട് അതൊക്കൊരു സന്തോഷള്ള കാര്യല്ലേ
അതെ ഈ ഫ്രണ്ട്സളെ കുറിച്ച് ഇപ്പൊ കൂടുതല് ഇന്ക്ക് മനസ്സിലായത് വലുതായിട്ടാ ട്ടോ ഇപ്പൊ നിങ്ങള് പറയണ മാ തന്നെ എന്താ അങ്ങനെയൊക്കെആവു ബളൊള്ളൂ ഉള്ളൂ നമുക്ക് സുഹൃത്തുക്കളെ വിലഅറിയ ഇപ്പ നമ്മളിപ്പോ ഞാൻ ഇതാ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു അപ്പ ഇവരെ വിളിക്കാന്ന് മാത്രേള്ളൂ അവരെ പോയി നമ്മളെ സ് സ്കൂൾ ലൈഫ് പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല പ്പൊ പത്താം ക്ലാസ്‌ സ്‌ കഴിഞ്ഞൊണ്ട് തന്നെ നമുക്ക് അന്ന് ഏ
ഏ ഏ ഈ ഇപ്പൊ ന്താ ന്നെനെ ങ്ങളൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ട്ടുണ്ടെിൽ പത്ത് വർഷം കഴിഞ്ഞട്ട് ഇപ്പോ ദാ ഈ പറഞ്ഞ മാതിരിക്കെർ ഞ്ഞാ ആദ്യം നമ്മള കുട്ട്യാളെ കാണാം അങ്ങട്ട് അങ്ങട്ട പോവാ വീട് വക്കുമ്പോ അവിടെ താ അങ്ങോ അങ്ങനെ താമസിക്കാ അത്രയക്കെ പിന്നെ ഇഞ്ഞൊരു പത്ത് വർഷം കൂടികയിഞ്ഞാ നമ്മളെ കുട്ട്യാളെ കല്യാണത്തിന് അവരി ഇങ്ങട്ട് വരും നമ്മള് അവരെ കുട്ട്യാളെ കല്യാണത്തിന് നമ്മള് അങ്ങട്ട് പോകും പിന്നെ നമ്മള് അപ്പ ആ ഒരു സൗഹൃദം ണ്ട് നമ്മള് ചെറുപ്പത്തിൽ അന്നും വിദ്യാർത്ഥികൾ നമ്മ നമ്മളൊരു കുട്ടികളായിരുന്ന കാലത്തെ ആ ഒരു ഓർമ്മ ഇത്രയും പ്രായായിട്ടും ഞമ്മളിങ്ങനെ കൊണ്ട് നടക്കുമ്പോ നമ്മളെ മനസ്സിന്റെ ഉള്ളിലൊരുന്നെ ഒരു സന്തോഷം അതൊന്നന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല നമ്മളെ സന്തോഷം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോള്ള സന്തോഷം നമുക്കെന്നെ മനസ്സിലാക്കാൻ കഴിയൊള്ളു അത് നിങ്ങൾക്ക് ഇനി ഒരു പ പത്ത് ഇരുപത് വർഷംത്ത് ത്തിന് ശേഷം മനസ്സിലാവുള്ളു ഈ സൗഹൃദം സൗഹൃദം എപ്പോഴും നമ്മള് കൂട്ടിപ്പിടുക്ക്ണെ നല്ലതാ അത് ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും ഇഞ്ഞ് ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ മാറ്റി നിർത്തണ്ട ആവശ്യല്ല ആൺകുട്ടികളുടെ എടയിലും എത്രയോ നല്ല വ്യക്തിത്വങ്ങൾണ്ട് ഞമ്മക്ക് മൻസ പിന്നെ എല്ലാവരും നല്ല നിലയിൽ നമ്മള് അങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ അവര് നമ്മളെയും നല്ല നിലയിൽ തന്നെ കാണുള്ളൂ മോശമായിട്ടാണ് അവരോട് നമ്മള് പെരുമാർണേച്ചെങ്കി അവര് നമ്മളോടും മോശമായി പെരുമാറും അതിപ്പോ പെൺകുട്ട്യാളും ആൺകു കുട്ട്യാളും ഒക്കെ ഒരേ ലെവല് തന്നെ എൻ ന്റൊരു കാഴ്ച്ചപ്പാട്
അത് നിങ്ങള് പറഞ്ഞത് ശെര്യാണ് ആൺകുട്ട്യാള് നമ് ക്ക് ആങ്കു സുഹൃത്തുക്കളായിട്ട് ആൺകുട്ടികൾക്കും വേണം ആൺകുട്ടികളും വേണം പെൺകുട്ടികളും വേണം കാരണം ന്താച്ചപ്പോ ഇപ്പൊ ചിലവരൊന്നും ആൺകുട്ടികള് ആൺകുട്ടികളടുത്ത് കളിക്കാൻ പോണ്ട അവര് അടി വാങ്ങി ഇതാവും അങ്ങനെ എല്ലാ നമുക്ക് ആൺകുട്ടികളും വേണം പെൺകുട്ടികളും വേണം സുഹൃത്തുക്കളായിട്ട് കാരണം നമുക്ക് വലുതാകുമ്പോള്ളൂ അത് അറിയെ ഇപ്പൊ ഞങ്ങളെന്നെ ആ
കുട്ടികള് വാണംന്നറിമ്പോ ഞാനിതാ പത്താം ക്ലാസ്സിനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിക്ക് എന്റെ എന്താ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു അതിന് ന്റെ വീട്ടുകാർക്കും കുഴപ്പണ്ടായിർന്നില ആൺകുട്ടലെന്നെ അവർക്ക് നമ്മള ആ വഴിയിലൂടെ പോകുമ്പൊ വീട്ടിക്ക് കേറാ സന്തോഷള്ള വിഷയ അല്ല അത് ന്റെ ഉപ്പാക്കും ഉമാക്കുംന്നും ഒരു പ്രശ്നംണ്ടായില്ല നമ്മള് അത്രേം നല്ലൊരു സൗഹൃദബന്ധേർന്നു ഞാന് നിക്ക് ഇപ്പോഴും ആവു ആ ഒരു ലൈഫ്ന്നും ഇനി നമ്മളെ ജീവി ഇന്റെ ഒന്നും ജീവിത്തിൽ തിരിച്ചുകിട്ടൂലല്ലോ അതൊക്കെ ങ്ങനെ ആലോചിക്കുമ്പോണ് ഭയങ്കര സങ്കടം അപ്പൊ ജ്ജ് ഈ പഠി ക്കണ കാലം നല്ലോണം സൗഹൃദം നമ്മള് കാത്തു സൂക്ഷിക്കണം പിന്നീടാണ് ഞമ്മക്ക് ഔ ഈ സൗഹൃദം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ഈ ഒരുമ ഇപ്പോഴും ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് ങ്ങക്ക് മനസ്സിലാവുള്ളു
അത് ശരിയാണ് നിങ്ങള് പറഞ്ഞത് സൗഹൃദം നമുക്ക് അപ്പളേ അറിയുള്ളൂ എന്തായാലു ഈ സൗഹൃദത്തിനെ കുറിച്ച് പറയാന് ച്ചാ തോനെപറയാണ്ടേ എത്ര പറഞ്ഞാലും അത് തീരില്ല കാരണം അതൊരു വെല്ല്യൊരു സംഭവാണ്
അതെ അതെ എനിക്കിപ്പോ എന്റെ മോള് സ്കൂൾട്ട് വരാനായി ഞാൻ പിന്നെ വിളിക്കാ എന്നാ ശരിട്ടോ
ആഹ് ശരിയെന്നാ